ഹലോ?
ആഹ് എന്തക്കെശേഷം?
സുഖായിട്ട് പോന്ന്
മൂന്നിസം. ചായക്കെ കുടികയ്ഞ്ഞോ?
ഏഹ്
ചായകുടിക്കെ കഴിഞ്ഞോന്ന്?
ഓഹ് ചായുടി ആഹ് കഴിഞ്ഞു. ഒന്നോരോ പണികളായ്ട്ടങ്ങനെ അപ്പൊ ഫുഡ് വെ ക്ക ആഹ് ഫുഡ് നേരം വെങ്കി അപ്പ പിന്നെ ചായക്കും വെയ്കിര്ന്നു.
ആഹ് ആഹ് മഴണ്ടോന്നങ്ങട്?
ആഹ് ഇന്ന് നല്ലൊരു മഴണ്ടായിര്ന്നു രാവിലെ. രാവിലെ സ് ഉം ആഹ് അഹ്ശെരി ഏഹ് ഇപ്പ വെയിലർച്ചാ തന്നെ മഴ പെയ്തിട്ടും തൺ പ്പ്ങ്ങട്ട് ഇതാവൂലലേ ഒരു വെയ്ല് എൻ ആഹ് ഒര് ഇത് ആവുമ്പോത്തിനാണ്ട് അതെ
ക്കെ മൂടിണ്ടായ്രുന്നുട്ടോ ഇപ്പ ഭയങ്കര വെയ്ല. ഈ ടൈമായപ്പോ ഉം ഉം മക്കളൊക്കെ?
മക്കളൊക്കങ്ങനെ കളിക്കാനങ്ങനെ പോയിണ്.
ഞ്ഞ് രാത്രി ഫു
കളി മാത്രെല്ലൊള്ളിപ്പം. ഉം ഞ്ഞ് പ്പം പതിനഞ്ചീസം കൂടി, അത് കയ്ഞ്ഞാ സ്കൂളൊർ ക്കാനായില്ലെ അത് വരേക്കോലാസ്വദിക്കാ ചെയ്യ ആസ്വദിക്കട്ടെ അതെ, ഫോണ്ലങ്ങ കളി ക്കും, അപ്പപിന്നെ ഫോണ് വല്ലാതെ കൊടുക്കൂല.
അല്ല പൊറർത്തോയി കളിക്ക്ണെ നല്ലതാണത്
ആഹ് അതെ ആഹ്
ഫുഡ്ഡൊക്കെ ഇനി രാത്രി വെക്കണോ വേറെ?
ഇല്ല ഫുഡ്ഡൊക്കെ വെച്ചെന്നെണ്ട്. അത് ഒര് നേരത്താണ് വെക്കലാണ്. അഥവാ പോരായിണ്ടെങ്കില് പിന്നെ അപ്പം വെ
ആഹ് അഹ് പിന്നെ കൊർച്ചളാവുമ്പോ വെല്ല്യേ ആവശ്യൊന്നുണ്ടാവൂല, ബാക്ക്യാവൂലെ കൂട്തലാള്ണ്ടെങ്ക്യല്ലേ നമ്മക്ക് ഫുഡ്ഡൊക്കെ
നമ്മള് പിന്നെ ഇല്ലാന്ന് വിചാര്ച്ച് വെക്ക്മ്പൊ അത് ഫുള്ള് ബാക്ക്യാവും. അപ്പപിന്നെ എന്തെങ്കിലും ഓർഡറോ ഇതൊക്കേയ്ര്ക്കു, അങ്ങനമ്മള് വെച്ചെച്ചാ ചെലേപ്പൊ
ൻ്റെ മോനങ്ങനെ ചെൽ ഇപ്പൊ ചോറ് ഞങ്ങള് മൂന്നാളല്ലൊള്ളു. മൂന്നാള് കണക്കാക്കി വെച്ച് ചെലപ്പറിം ഇമ്മാ രാത്രി ഫുഡ് വേണ്ടട്ടോ പറിം. ഫ്രെണ്ട്സാളൊപ്പക്കെ പോയിട്ട്, ങ്ങട്ട് ബാക്ക്യാവും പിന്നെ കയ്യൂലാ. രാത്രിക്ക് ഞാനങ്ങനെ ചോറ്ന്നാത്തോണ്ട് അതും ബുദ്ധിമുട്ടാണപ്പം കണക്കാക്കീട്ടാ ഞാൻ വെക്കാ
അരി ഭക്ഷണം കൊർക്കേ
അരി ഭക്ഷണം കൊർച്ച്ട്ട്, ഇൻക്ക് പ്രെഷറ്, ഷുഗറ് അങ്ങൻത്തെന്നുല്ല. ബ്ലെഡ് കമ്മിണ്ട് അപ്പോ, കോറ കഴിക്കാൻ പറഞ്ഞ്ണ് ഡോക്ട്റ്. അപ്പേതെങ്കിലൊര് നേര കഴ്ക്കെണ്ടേചാര്ച്ച്, ദിവസൊന്നുല്ലെങ്കിലും എടേലൊക്കെ
ആഹ് എടേലൊക്കലെ ആഹ്. അല്ലതായ്രിക്കും നല്ലെ, ഞമ്മളെപ്പെള അരി ഭക്ഷണെന്നാവുമ്പൊ അത് ശര് നല്ലെല്ലല്ലോ പിന്നെ, ചപ് ആഹ് അല്ലേപ്പൊ പൊതുവിലെല്ലാരും ഈ വെയ്റ്റ് കൊർക്കാനൊക്കെപ്പങ്ങനെ ചെയ്യുന്നാണല്ലോ.
ആഹ് ആഹ്. ഇപ്പഴും ഞാൻ കൂട്തൽ തട്യൊന്നുല്ലട്ടോ. തടീല്ലാ ഹൈറ്റൂല്ല.
അത് ശെരി അങ്ങനെല്ല ഞാൻ ഉദ്ദേശിക്ക്ണേ, എല്ലാരെ പൊതുവേല്ട്ടോ. നമ്മളെ കാര്യല്ലെ
നല്ല തടിള്ളോരല്ലേ അപ്പൊ രക് ക്കെ രാത്രി ഫുഡ്. ആൺകുട്ട്യളാണെങ്കി ജിമ്മില് പോയിട്ടും ഉം. ഇവടെ ഞാ ന്റെ വീട്ടിൽ ഞാൻ മാത്രൊള്ളു കൊറവ്. ഒര് ന്റെ അനിയത്ത്യാള് രണ്ടാളും ജിമ്മില് പോക്ണ്ട് അപ്പൊ ഫുഡ്ഡൊക്കെ നിയന്ത്രിച്ച്ട്ട് തടി കൊർക്കാന്
അഅ് ശെരി. അടെല്ലാ ആഹ് ഇല്ലാത്തവർക്കത് ഒര് ഇതായിരിക്കും. വ
ആഹ് ഇപ്പൊ ആണ്ങ്ങളും പെണ്ണുങ്ങളൊക്കെ പോകോലോ ജിമ്മ്ല്, മറ്റേത് ആണ്ങ്ങള് മാത്രല്ലേ പോകു പെണ്ണ്ങ്ങളും പോവും.
അതെ, ഇപ്പതൊന്നും വിഷയല്ലാർക്കും.
ഉം എല്ലം, ഡ്രൈവിങ്ങായാലും. ഇപ്പം ജോല്യല്ല, ഇപ്പൊര് ലൈസൻസ്ണ്ടോന്ന് ഇ ഇല്ലേന്ന്ള്ളതാപ്പൊ കൊറവ്. എല്ലാര്ക്കും പെണ്ണ്ങ്ങക്ക് ലൈസൻസാ വടെ ഇവടെ ഇൻക്ക് മാത്രംല്ല, ഇൻ്റെ രണ്ടെളെച്യാൾക്കുണ്ട്, ഇൻക്ക് ല്ല.
സ്ത്രീകളാണ് കൂട്തലും. ബൈക്ക് സ്കൂട്ട്യായാലും കാറോട്ച്ച
ക്ക് മാത്രല്ലാത്തത് ലൈസൻസ്. ബാക്ക്യെല്ലാർക്കൂണ്ട്. എളെയ്ച്ച്യാൾക്കും, എളച്ചന്മാർക്കും, ഇന്റെ മക്കൾക്കും. ഇൻക്ക് രണ്ടാള് ഉം എല്ലാ ഓൽക്കൊക്കെ ലൈസൻസ്ണ്ട്. അ അല്ല ഒരാള് പഠിക്ക്ണൊള്ളു. വല്ല്യോനെക്കൗണ്ടൻ്റാണ്, രണ്ടാമത്തോൻ ബീ ടെക്കിന് സെക്കൻഡിയർ ക്കെൻഡിയറ് കഴിയാനായി.
അതെ ആവ്ശ്യ ആഹാ അതെന്നെ, ജോല്യേതായാലും നിർബന്ധാണ്ലേ.
ഉം പിന്നെന്താ.
അത് സ്ത്രീകൾ തന്നെ പോവാണ്, ജോലിക്ക് ഏതേ പണി. ഏതെങ്കിലും തൊഴില അന്വേഷിച്ച് പോകവാണല്ലോ, എല്ലാരും-
അതെ ഉം.
ഒരാളോട് കൈ നീട്ടേണ്ട ഇത്, ഇല്ലാതെ ഇതായിട്ട്.
ഉം ഉം ഇന്നിപ്പോ എല്ലാരും പഠിപ്പിക്കാ കായല എത്രേഉള്ളൂ, ഇല്ലാത്തവര പഠിപ്പിക്ക. വീട്ടിക്കാണെങ്കിലും ജോലി ആവശ്യം, പെൺകുട്ടിലാണെങ്കും തന്നെ-
ഇപ്പോ പഠിപ്പ് എന്തേലും ആയിട്ട് വേണം കല്യാണം.
ആഹ് ജോലി നോക്ക ഇപ്പോ പെൺകുട്ടികളാ ണെങ്കിൽ- ഇരുപത്തി രണ്ട് ഇരുപ- മൂന്ന് വയസ്സായിവർക്ക് പഠിപ്പായിട്ട്- ജോലിയ ആട്ട് കിട്ടിച്ചാ മതിയേ- കാലാണ് ഇപ്പോ. പഴയപോലെ ഒന്നുമല്ല, ഉം.
ഇപ്പ ആളുകൾക്കൊക്കെ- അതൊക്കെ ഒരു ഇതാണ്.
ഏ.
അത് കഴിഞ്ഞിട്ട് അല- ആളുകൾക്കിപ്പ അത് പഠിപ്പ്- കഴിഞ്ഞിട്ടാണ് ബാക്കിയെല്ലാംമതി. പറയാ ഒരു ഇരുപതഞ്ചു വയസ്സ് ആവണം പെൺകുട്ടികൾക്കെന്നെ ഇപ്പോ.
പിന്നെ ആഹാ നമ്മളെ പോലെ- പതിനെയിലോ, പതിനേറ്റിലോ കെട്ടിച്ചുവിടുൂല്ല, എന്റെതൊക്കെ- ഒ പതിനാലില്, പതിനാല് കഴിഞ്ഞ് പതിനഞ്ചമത്തെ വയസ്സില കെട്ടിച്ചേ, പിന്നെ പതിനെട്ടില്. അതിന് ഇല്ല ചെയ്യാലില്ല. എന്റെ അനിയത്തികളെ ഒക്കെ ഇപ്പൊ കല്യാണം കഴിഞ്ഞു. പഠിച്ചു മൂത്തരോന്നുമില്ല, വലിയ താത്താനെ പത്താം ക്ലാസ്സിന്റെ- വിതിച്ച് കെട്ടിച്ചപ്പോ രണ്ടാമത്തെ പ്ലസ് വണ്.
ആഹ എന്റെ താത്ത- അങ്ങനെന്നെയ ഓൾ പ്പോ- ടീച്ചർ ആഹാ ഓൾക്പ്പോ ഓൾ-
അല്ല മറ്റൊരു- കല്യാണം കയിഞ്ഞ് പഠിച്ച- അനിയത്തീകളൊക്കെണ്ടോ ഡിഗ്രി കംപ്ലീറ്റ് ആാക്കിയതും പി. ജി എടുത്തും ബി. എഡ് എടുത്തും, തൊക്കെ ഒരുപഠിപ്പിന് ശേഷം,
ഓക്കെ ആഹാ.
നമ്മളത്തി ഫള് കമ്പല ആഹാ പിന്നെ. ഇന്ക്കെ പിന്ന മക്കളക്കായിനിട്ട് അല്ലേ? മക്കളൊക്കെ കഴിക്കി പഠിച്ചണ് ഇപ്പഴൊക്കെ. കുട്ടിയെ വലുതായിട്ടപ്പോ കുറേ ആൾക്കാരും പഠിക്കും, പഴയ ആൾക്കാര് കുട്ടിയളെ വലുതായതിനന് ശേഷം പഠിക്കും. കുട്ടികളെ സ്കൂളിൽ ചേർത്തിട്ട് ഇങ്ങക്ക് ജോലിയാ? ഇപ്പ കൂടുതലും, ആദ്യ നേരത്തെ കാലത്ത കെട്ടിച്ചലൊക്കെ. ഓലെ കുട്ടികൾ സ്കൂൾക്കാക്കി കഴിഞ്ഞാൽ ഒല് പഠിക്കാൻ പോകും. അതിന് സമ്മതിക്കണം കേട്ട വീട്ടിൽന്ന്. ഒരു സപ്പോർട്ട് കൂടി വേണം, ഹസ്ബൻഡിന്റെ വീട്ടുകാരൊക്കെ സപ്പോർട്ട്ണ്ടെങ്കിൽ അതൊക്കെ നടക്കും.
ആഹാ. ഇപ്പോ അവർക്കും സപ്പോർട്ട്,
ആഹ ഇപ്പണ്ട് ഇപ്പ ഇപ്പോഴത്തെ, കാലത്ത് എല്ലാർക്കുണ്ട്. പ്പോ എന്തെന്നറിയോ രണ്ടു പേര്- ജോലിണ്ടെങ്കിൽ വീട് ശരിക്കും- മുന്നോട്ട് പോകുള്ളൂ. വിദ്യാഭ്യാസത്തില പൈസന്റെ കാര്യ- ഒക്കെ അങ്ങനത്തെങ്ങനെയെ- ഒരാളെ കൊണ്ട് പറ്റൊപ്പം, എല്ലാത്തിനും വില കൂടുതലല്ലേ. അത് ഒന്നാമത്തെ കാര്യം ശരിയല്ല, ഇപ്പോ ഭാര്യക്കും കൂടി ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ. ഞമ്മളെ മക്കളെക്കെ നല്ലതായിട്ട് പഠിപ്പിക്കാനും,
അധ്വാനിച്ചിട്ട് പോരപ്പ രണ്ടാ- അധ്വാനിച്ചിട്ട്- തന്നെ എവിടെ എത്തണില്ലല്ലോ, ഇപ്പോ ആഹാ, കാലഘട്ടമാണല്ലോ.
അല്ലെങ്കിൽ പിന്നെ അതിന്റെതായ വല്യ ബിസിനസ ഒക്കെ വേണം ഉം. എന്ത് ജോലിയാണെങ്കിലും, എല്ലാർക്കും ജോലി വേണം എന്നുള്ള ബോധപ്പുണ്ട്. ഇല്ല ഞാൻ കൊടുക്കലില്ലഹസ്ബൻഡ ഇപ്പോ- നീച്ചൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കരു. ഞങ്ങള് ന്ന് ഒന്ന് പുറത്ത് പോയി വന്നപ്പം നേരം വൈകി രണ്ടരയൊക്കെ ഴിഞ്ഞിട്ടാ വന്നത് അങ്ങനെ ഫുഡ് കഴിച്ച് കിടന്നതാണ് ഇപ്പ നീ ച്ച്ട്ടൊള്ളൂ ഇഞ്ഞ് ങ്ങനെ നോക്ക്ണ്ടാ ഫോണ്ല് അല്ലാ അതൊരു ആവശ്യത്തിനുവേണ്ടി പോയതാണ് മൂപ്പര് വീട്ടിലുണ്ടായിന്നു അനിയനും ഞങ്ങളൊക്കെ കൂടി പോയതാ ആഹ് വന്നപ്പോ കൊറച്ച് വൈകി മ് അയ്ല് അങ്ങനെ കെടന്നതാ
ആഹ് ടൂറൊക്കെ യാത്രയൊക്കെ ഇഷ്ടാണോ
മൂപ്പരുക്കൊന്നും അയിന് ടൂറൊന്നും ഇഷ്ട്ടല്ല ഞാൻ ഇന്റെ വീട്ടിന്നെല്ലാരും കൂടെ പോകുന്നല്ലാതെ അവര് വിളിച്ചാണ്ട് പൂതി അത് മൂപ്പർക്ക് ഇഷ്ടല്ല ഇല്ലല്ല മക്കളൊക്കെ പോകും മക്കള് ഫ്രണ്ട്സ് ളൊക്കെ എപ്പളും പോവു ആൺകുട്ടിയോളല്ലേ വീട്ടിന്നെല്ലാരും എന്റെ വീട്ടുകാര് വെറും ടൂറിന്റെ ആൾക്കാരാ പക്ഷെ എന്നെ അങ്ങനെ വിടൂല്ല
ആഹ്
ഉം അവര് സ്കൂൾ പൂട്ടിയാ അഹ് തൊറ്ക്കോളും പോവും ഏട്ടത്തി അനിയത്തി ളൊക്കെ ഉം അയ്ന് എല്ലാത്തിനൊന്നും വിടൂല എടക്ക് ഒക്കെ വിടും
ഉം അല്ല ചെൽ ഇപ്പം മിനിയാന്ന് അല്ല പിന്നെ നല്ല ഇടി പിന്നെ മഴ മഴയൊക്കണ്ടവിടെ ഇല്ലല്ല വെയിലാണല്ലോ മിനിയാന്ന് മിനിയാന്ന് ആഹ് ഇങ്ങള് കേട്ടിലെ നാലിസം മുന്നെ നാലീസം മുന്നെ ങ്ങള് കേട്ടില്ലേ പിന്നെ ഇവിടെ നാല് പേര് ഇടിമിന്നലേറ്റ് മ മരണപ്പെട്ടത്
വാർത്തയിലൊക്കെ കണ്ട് നാലു വി ദ്യാർഥികളാണ് മരിച്ചത് ഇവിടെ അടുത്താണ് സ്ഥലം ആഹ്
ആഹ് യാത്ര ഓരോര്ത്തർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പോവാണല്ലോ പിന്നെ നമ്മൾ ഇങ്ങനെയാണ് കേക്കുന്നെ
സ്കൂള് ടൂർ കുറേ ടീച്ചേഴ്സുകൾ മരിച്ചത് കേട്ട് ലെ പഠിത്തത്തിന് സ്കൂൾ അത്യാവശ്യം തന്നെ അപകടം ഉം അയ്യേ
അഹ് അഹ്ആലോയിചൂട ല്ലേ മാഷന്മാരും ടീച്ചർമാ സ്കൂള് ന് ഒരൊറ്റ ടീ അല്ല ടീച്ചർമാരും ഫുള്ളായി
ആഹ് അതന്നെ ഉം ഉം ഉം
എന്താപ്പതൊക്കെ അറിയ ഒരിക്കലും വിചാരിക്കാത്ത മ മരണങ്ങളാ ഓരോ ദിവസവും കേക്കുന്നു
അതന്നെ
ഏതാലും എവിടെക്കറ്ങ്ങാനും പേടിയാണ് എവിടെ അല്ല എവിടേക്ക് പോയാലും ആളുകള് ഓരോന്ന് നമ്മൾ കേ ക്കുന്ന് നാളെ ഓരോ വാർത്ത ഓരോ ദിവസം കേൾക്കാണ് റയ എറങ്ങാൻ ആഹ് നമ്മളിതൊന്നും വിചാരിച്ച് പോവല്ലല്ലോ പെട്ടന്നങ്ങട്ട് ര്
അതെല്ലി ആരെങ്കിലും പോണ്ടാട്ടോ പോകാതിരിക്കോ ഇല്ല അത് കേൾക്കും എപ്പഴും പോവും ചെയ്യും ആരുന്നാ അങ്ങനെ പേടിച്ചൊന്നും ആരും വീട്ടിലിരിക്കൊന്നുല്ല
ആഹ് അതെ ഇപ്പോ മഴ വര്നൊ പേടിയാ പ്രളയം ഇതായിട്ട് ല്ലേ ല്ലേ കഴിഞ്ഞ പ്രാവശ്യം പ്രളയും ഉം അതൊക്കെ പേടിയാണ് അറിയാ മഴ ഴാ ഏറിയാലും പേടിയാണ് ഉരുൾപൊട്ട്
കൊറ്ഞ്ഞ് കൊറ്ഞ്ഞാലും പേടിയാ കൂടിയാലുംപേടിയാ റ്ഞ്ഞാതിരി ഒക്കെ അങ്ങനത്തന്നെ ഒക്കെ പാകത്തിനെ പറ്റുള്ളൂ അ റിം
തു മഴ പെയ്താ പിന്നെ ആഹ് വെയിലായ പിന്നെ സൂര്യാഘാതം സൂര്യയാഘാതെടുത്ത് കുറേ ആൾക്കാര് ഇപ്പം മരണപ്പെട്ടു അതേമാതിരി സൂര്യാഘതേറ്റ് പരിക്കേറ്റ ഒക്കെ നിറതാണ് അല്ല ഏതായാലും ദെന്നെണ് ഇനിയിപ്പോ സ്കൂള്റോക്കാറായി പിന് അതേന്നെ ഓരോ അസുഖങ്ങളും കാരണങ്ങളും
ഒക്കെ പോയി കയിഞ് വന്നിട്ട് മഴേ ഇപ്പ വണ്ടിലാവുബോ വല്ലൃ രസോന്നുല്ല പഴയകാലൊക്കെ നടന്ന്മ്പോവുബോക്കേ സംഭവല്ലേ എത്ര അല വണ്ടിക്കല്ലേ പറഞ്ഞേയ്ക്കൊള്ളൂ എന്നാൽ നമ്മക്ക് മരിപ്പോ എന്തേങ്കുംഒരു ബുദ്ധിമുട്ടേന്നെണ് ലേ എത്തോളം
അതന്നെ ന്ന നമ്മക്ക് നമ്മള് സമാധാനാണ് നമ്മളെ വീടിന്റെ മുറ്റത്തേക്ക് എത്തും മക്കള് ഞമ്മളെ മുറ്റത്ത്ക്കാണ്ട് വരും മക്കള് നമ്മക്ക് അജീ സമാധാനണ്ടാവുല പിന്നെ എന്താ മക്കളായത് എവിടെ എത്തിയേആയിരിക്കും അഹ് ന്നും നമ്മക്ക് ഒരു ഇതില്ലല്ലോ മനസ്സില് ഇവിടെ എത്തിയാ ഞമ്മക്ക് സമാധാനാണ്